ഓഹ് ആഹ് കേക്ക്ണ്ടോ? ഉം കട്ക്കാനായീലേ
ഓഹ് ഇല്ലാ
ഏഹ് ചോറ്ന്നോ
ചോറ്ന്ന്ണ് ഞ്ഞ് കെടെക്കാനായിട്ടില്ല ഓരോ പണികളും ഓരോ തെരെക്കൊക്കായിട്ട് ഉം അവര് കെടന്നിട്ടില്ല അവര് ഞാൻ കെടക്ക്ണ ഒപ്പം കെടക്ക്ണെ
ഏഹ് ഞാന് ഓലെ റൂമിലാക്കീട്ട് ഞാനവ്ടെ അട്ക്കളേലേനി അപ്പൊ മാേനും മോളും ഒ ഒറങ്ങീണ്
ചെർത് ഒറെങ്ങീല്ല ചെർതിനെ ഇപ്പൊ തൊട്ടിലീട്ടാട്ടാ
ആഹ് അതെ ആഹ്
എന്തോ ഒര് ഈനാ ഒര് ത്ണ്ട് ഒര് ഭയങ്കരൊര് നൊലലോളിം തൊക്കെ ന്തേ കുട്ങ്ങ്യേതാവോ
പാെറത്ത് പോയില്ലായ്ര്ന്നാേ ഇന്ന് ങ്ങെള്
ആഹ് ഇന്ന് ഞങ്ങള് ഫംഗ്ഷ്
കേറിക്ക് ആഹ് അതെ അതെന്നെ ഞാൻ പർഞ്ഞെ അതാണ് അങ്ങെനെണ്ടാവും അയാക്ക്
കൂടിര്ക്കല്ണ്ടേയ്നി
അങ്ങനെയൊക്കെ പോയി വന്ന കുട്ടികളെ
പിന്നെ ആ പശെ ഓൻ ഇന്നലെ മുതലേ ഉണ്ട്ട്ടോ ഇന്നലെ രാത്രി മുതലേ ഉണ്ട് എന്റെ വയറിനെന്തേ കുറിഞ്ഞു എന്താവോ കാണിച്ചു നോക്കണ ഇനി ഒന്നുകൂടി നോക്കീട്ട് ഇങ്ങക്ക് ചെറിയ മോനുണ്ടോ ഇല്ലല്ലോ
ഇല്ലില്ല
ഒക്കെ വെരിയ മക്കളല്ലേ
അവള് ഒമ്പ ആഹ് വല ചെറുതിന് ഒമ്പത് വയസ്സ് ഉം പിന്നെ മോള് വലുതാണ് വല്യോള് വലുതാണ് ഉം ചെറിയ കുട്ടികളൊന്നൂല്ല
ഉം പിന്നെന്തൊക്കെയാ ഹസ്ബൻഡ് വിളിച്ചോ
ആഹ് വിളിച്ചായിരുന്നേ
ഉം നിങ്ങള് എവിടെ ഹസ്ബന്റ് എവിടെയാ ഉള്ളത് സൗദിയാ
ആഹ് ജിദ്ദേലാ
ഉം നിങ്ങളങ്ങോട്ട് പോയീനോ ഫാമിലി അങ്ങനെ
ഉം ഇല്ലില്ല പോയിട്ടൊന്നൂല്ല ഇതുവരെ
ഹജ്ജും ഉംറേം ചെയ്യാനൊക്കെ പൂതീല്ലേ
പിന്നെന്താ അതൊക്കെണ്ട് അതൊക്കെ എന്തേലൊക്കെ വിധി തരട്ടെ പടച്ചോനെ
ആഹ് അവിടെ ഹസ്ബൻഡ് പോവലുണ്ടോ അവിടുന്ന്
ആഹ് ആഹ് അത് എപ്പഴും പോവാറ് എടക്കൊക്കെ പോവും
ഉം മക്കത്തൊക്കെ ആണെങ്കിൽ എടക്കടക്ക് പോവാലോ
ത്താണ് മക്കന്റെ അടുത്താണ് മക്ക തന്നെയാണ് ജിദ്ദാറിയണ്
ആഹ് ജിദ്ദാവ്ടെ അടുത്ത് തന്നെയാണല്ലോ എന്റെ ജിദ്ദയിലൊക്കെ എന്റെ ഫാമിലി കൊറേയ്ണ്ട് ട്ടോ ഫാമിലിയായിട്ട് കയിയുന്നവരൊക്കെ ഉണ്ട് ആഹ് എന്റെ അപ്പാപ്പാരൊക്കെ ഉണ്ട് സ്വന്തായിട്ടവിടെ ബേക്കറിയാ അപ്പപ്പാക്ക് റിയ റിയാദ് കയിക്ക് ആഹ് ആഹ് അവ് ഓരടുക്കടുത്ത് ഇങ്ങനെ മുമ്പൊക്കെ പോവലുണ്ട് അതൊരു ഭാ
എങ്ങനെ ആഹ് പിന്നെ ഉമ്രക്ക പോണേ ഉം
ഹസ്ബൻഡവിടേനി മക്കത്തേനി ആദ്യം ഞങ്ങളെ മാരേജിന് മുന്നേ മാരേജ് കഴി തുവരെ പോയിട്ടില്ല
പോയിട്ടില്ല ആഹ് എന്റെ ഹസ്ബൻഡ് ഇവിടെ വാട്ടില് ആഹ് ശരി ഇങ്ങട്ട് വെരുമ്പളും ഉംറ ചെയ്തിട്ടാ വരാ പിന്നെ പോയിട്ടൊന്ന് ചെയ്യും പിന്നെ അയിന്റെടേല് പ്പൊ പ്പൊ പോയിന്ന മ്മളി ഹെൽ ജ്ജ് പെരുന്നാളിന്റെ മുന്നേ കൊറച്ച് അയ്ന്റെ മുന്നൊരുമ്മ്രയ്തു
ആഹ് സീസണൊക്കാവുമ്പോ അവർക്ക് അവിടുന്ന് പോവുമ്പോ അങ്ങനെ പൈസാവൂല തോ തോന്നുണ്ടില്ലേ ആഹ് ഇവിടുന്നാൾക്കാര് തീല് പോവുമ്പോ നല്ല പൈസ
ആവും നല്ലതാ ഒരു ലക്ഷം ത്തി ഇപ്പൊ എത്ര പോയി പോയി ഒന്നൊക്കെ ആയിട്ടുണ്ടോന്ന്ന്നെ നെ
ആഹ് എമ്പത്തേഴ് എമ്പത്തഞ്ചെക്കെയായീന് ന്റുമ്മൊക്കെ പോയപ്പം ഗ്രൂപ്പില് പോയപ്പം പക്ഷെ ന്താറിയോ മ്മള് ഗ്രൂപ്പ്‌ പ്പില് പോകുമ്പോ എല്ലാ കാര്യങ്ങളും നമ്മക്ക് പറഞ്ഞു തരാൻ ആള്ണ്ടാവും മുതീറന്മാരെ അമ്മളെയല്ലാതെ പോകുമ്പം അറീണോലെ കൊണ്ട് പോണം അല്ലെങ്കി അമ്മക്കിപ്പോ അവടെ പോയിട്ടെന്താ ചെ യ്യാൻ കാര്യങ്ങളൊക്കെ അമ്മള് പണ്ട് പഠിച്ചയല്ലേ അന്ന് അന്നപ്പോ ഓർമ്മ ണ്ടാവൂലല്ലോ?
ആഹ് അതെ അതെ ഓർമ്മണ്ടാവില്ല
ഈ ഉംറ ക്ലാസൊക്കെണ്ടാവണമെങ്കില ആഹ് ആഹ് അതൊക്കെ ഗ്രൂപ്പില് പോയാലല്ലേ കിട്ടൊള്ളൂ
അതാ എന്റെ അമ്മ പോയിരുന്നന്ന് ഇപ്പത്രെയായി ഏഴ് വർഷ ക്കായി. അന്ന് അറ് അമ്പതൊക്കൊള്ളൂ
ഏഹ് ഇപ്പം ഇന്റെമ്മ പോയപ്പം എമ്പതൊകായിഞ്ഞ്ട്ടോ. ചെലപ്പം ഒരു ആഹ് ഓരിപ്പം ഒരു വർഷാവ്ണേയൊള്ളൂ
ആഹ് അതാണെയ്. ഓരോ വർഷം കൈയുന്തോറൂം പതിനായിരം പതിനായിരം വെച്ച് കൂടാ തോന്ന്
കൂടും. ഹ്മ്മ് അന്ന് അന്ന് ഇഞ്ഞേ അറിണോലു ആണ്. പിന്നെ നല്ല ടീമേഞ്ഞിട്ടോ അറിണോലായോണ്ട്
അങ്ങനെ കൂട്ടത്തില് പോയതാ. ഇന്റെ എളച്ചന് അവിടം എന്താ മക്കത്താണ്. ഓന് അവിട്ന്നാണ് പിന്നെ നിക്കാഹ് കഴിഞ്ഞത് ഹറമിന്ന്. അത് ഓളങ്ങനെ പയിനഞ്ചിസത്തിന് ഓളെ ഫാമിലിന്റെപ്പരം ഇങ്ങനെ ഇതിന് പോയതെനി വിസിറ്റിങ്ങിന് പോയതിന്. വിസിറ്റിങ്ങിനല്ല ഉമ്പ്ര വിസക്ക്‌ ഈ ഗ്രൂപ്പിന്റെ കൂടെ അപ്പോ ഓനവിടെ പണിയാണല്ലോ. അതുകൊണ്ട് ആഹ് ഹറമ്ന്ന് അങ്ങനെട് ചെയ്തു.
അല്ല അപ്പ അവുട്ന്ന് അങ്ങനെ കണ്ടോ എങ്ങനെപ്പൊ അവ്ട് ഇണ്ടായത് തീരുമാനം
അത് ഇവട്ന്ന് അദ്യം ഞങ്ങള് ഒറപ്പിച്ചിട്ട് മുട്ടായൊടുക്കലൊക്കെ കഴിഞ്ഞതേഞ്ഞി അപ്പം ഏഹ് അപ്പം ഞങ്ങളിങ്ങനെ ഓള് ഓല് ഓളമ്മ പോവ്ണ്ട് അപ്പൊ ഓൾക്ക് പതിനെട്ടാവുന്നതിന്റെ മുന്നേ പോയാല് പിന്നെങ്ങനെ ഇത് കൊറിംന്നൊക്കെ പറഞ്ഞിനിപിന്നെന്തായാലും ഇങ്ങനെ നീണ്ട് നീണ്ട് വയസ്സായാരെ പോയി ഇന്നാ പിന്നെ ഓന് നിക്കാഹും ചെയ്യാലോ
അപ്പ ന്നാ അവടെ വെച്ചിട്ട് നല്ല സ്ഥലത്ത് വെച്ച് നി
അതാ ഓന്റെ ആരൊക്കൊണ്ടവിടെ അങ്ങനെ ചെയ്തൊടുക്കാനയന് നിക്കാഹ് ചെയ്തൊടുക്കാന് നല്ല ആളുവാണല്ലോ അങ്ങനെ ഓ ഹ്മ്മ് ചെയ്തു. നല്ല പുണ്യമായ ഒരു സ്ഥലത്ത് അതിനമാണല്ലോ ഒരു ഭാഗ്യം. ഹ്മ്മ്
ആരാന്നാ പറഞ്ഞെ എളച്ഛന് ലേ ആഹ് അനിയന്ലേ ആഹ് ന്ന്ട്ട് പ്പാ
ഇല്ല ഇപ്പളും കല്യാണം കയിഞ്ഞിട്ടില്ല. പിന്നെ അന്ന് നിക്കാഹെയ്ത് പതിനഞ്ചി അങ്ങനാട്ട് പോന്നതാ. ഓളാമ് പിന്നെ നമ്മളളെ ഗ്രൂപ്പിന്റെപ്പരം പോകുമ്പോ ആകെ പയിനൻഞ്ചിസ് സല്ലേകൂടായൊള്ളൂ. ആ പോയി രണ്ടാമത്തെ ദിവസം നിക്കാഹെയ്തു പിന്നെ ഓൽക്കങ്ങനെ ഇതിന് ഇങ്ങനെ ഗ്രൂപ്പാരെ കൂടെങ്ങനെ നടക്കണല്ലോ
ആഹ് അതെ ആഹ്
ആഹ് പിന്നെ എപ്പളെങ്കിലൊക്കങ്ങനെ പോയി കാണും. അങ്ങനൊക്കെള്ളു. പിന്നെ തിരിച്ച് ഇങ്ങട്ട് പോന്നില്ലേ. ഇനി ഓൻ വരണ്ട് അപ്പോത്തിന് നമ്മടെ വീട് പണി കയ്യണം ചെറിയ രീതിയിൽ. അടുക്കളൊക്കെ പണ്ട് ഓടെനി ബാക്കിള്ളതൊക്കെ വാർ പ്പെനി. അടുക്കള കൊറച്ച് ഓടെനി. അത് പൊളിച്ചിപ്പം നന്നാക്കാണ്
ആഹ് തറവാട്
ആഹ് തറവാട്. ഓന്റെമാരെ കല്യാണാവുമ്പോത്തിനും, അത് ഒരു വട്ടെ നമ്മള് നല്ല ഇടിം മഴിം പെയ്തപ്പം കവുങ്ങ് വീണ്. ഓട്ടും പൊർത്തേ ഒരു സൈഡിന്റെ മാത്രം അപ്പം ആ മൂലം പൊട്ടി പിന്നെ ധാർപ്പായൊക്കെ ഇട്ട് ഇതാക്കിയതേനി.
ഹ്മ്മ്, ഹ്മ്മ്, ഇന്ന് കല്യാണത്തിന് പോയിട്ട് എന്തായിരുന്നു ഫുഡ് കല്യാണല്ലേ കേറി ആഹ് കേറി താമസം ആഹ് ചിക്കൻ ബിരിയാണി ആഹ്.
ത്രൊള്ളൂട്ടോ ഹ്മ്മ്, പിന്നെ പായസം അങ്ങനെന്തൊക്കോ ക്കോ ഇണ്ടായിനി തോന്ന്ണ് നമ്മള് ലേറ്റായോണ്ട് പിന്നെ അതേ കിട്ടിയൊള്ളൂ.
ആഹ് നിങ്ങള് മദ്റസ്
ആഹ് ആഹ് അതെ ഹോയ്യിം ഓല് നേരം വൈകി പിന്ന നമ്മള് മാറ്റാനും ഒക്കത്തിനും ഒരു താളം പിടിച്ച് നിന്നയില് നേരം വൈകി
ഇനിപ്പോ നാളെ സ്കൂളൊക്കെ ഇല്ലേ
ആഹ് ഞാനാണെങ്കില് ഇന്നിപ്പോ ഇങ്ങനെ ഓരോ സൈലായിട്ട് ടൈം ടേബിൾ ഒന്നും നോക്ക ക്കി വെച്ചീല്ല രാവിലെ ഇനി അതൊരു പണിയാ
രാത്രി നോക്കി വെക്കുവ അപ്പൊ മക്കള് നോക്കൂലേ
ഇന്റെ മോന് രണ്ടാം ക്ലാസിലല്ലേ ഓനോട് നോക്കാ ഏൽപ്പിച്ചാൽ ഓന് ചെൽപോ ഒന് നോ ട്ടണ്ടാവും ടെക്സ്റ്റ് ഇണ്ടാവുല്ല അങ്ങനൊക്ക കൊണ്ട്പോക പിന്നെ ടീച്ചർ വിളിക്കണ്ടാവും ഓന് അത് കൊണ്ടോന്നില്ല ഇത് കൊണ്ടൊന്നില്ല അറിഞ്ഞാട്ട്
അപ്പൊ നേരത്തെടുത്ത് വെക്കും
ആഹ് ഞാൻ ഓന് എടുത്ത് വെച്ചത് പിന്നെ ഞാൻ ചെക്ക് ചെയ്യും ഒന്ന ഇണ്ടോന്ന് ഇന്നിപ്പ അത് ചെയ്തിട്ടില്ല ഉം വാർകള്ളൊക്കെ കോംപ്ലിറ്റക്കി ഒറ്റക്കന്നെ ചെയ്തത്
ഏഹ്
അയില് പിന്നെ കുറേ ഇഞ്ഞും രാവിലെ നോക്കണം ഇഞ്ഞ് നേരത്തെ നീച്ചാണ്ട്
ആഹ് നമ്മളക്കെ നോക്കിയാ മതി എന്തൊക്കെയാണ് അല്ലാതെ എല്ലാം നമ്മള് ചെയ്ത് കൊടു
ഇല്ല ഞാനങ്ങനെ ചെയ്യലില്ല ഓന് അത് ഇപ്പോം ഒരു പാഠഭാഗത്ത്ന്ന് കൊറെ കൊസ്റ്റ്യൻസ് ഉണ്ടാക്കൻ അപ്പൊ പറഞ്ഞിനി അപ്പൊ ഞാൻ ഓനോട്ന്നെ ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞു കാരണം നമ്മളിപ്പോ ഹെൽപ് ചെയ്താല് പരീക്ഷക്ക് അതും ഇണ്ടാവൂല്ലല്ലോ
ആഹ് അതെ അതെ ഇപ്പൊ നമുക്ക് തെറ്റുണ്ടെങ്കില് തിരുത്തി പറഞ്ഞ് കൊടുക്കാലോ
ആഹ് അതന്നെ
ആഹ് അപ്പൊ മനസ്സിലും അങ്ങനെ പറ
എയ്ത്ത് ഇപ്പളും ഒന്നും നന്നായിട്ടില്ലട്ടോ എയ്ത്ത് ലെവലാന് ഞാൻ എന്തെല്ലാം ചെയ്ത അറിയോ വെക്കേഷൻ ടൈമിലൊ ഒക്കെ വേറെ ബുക്കിൽ ഓനെ ഏത് കഥ ആയിട്ടും ഒക്കെ എയുതിപ്പിച്ചാണ് പക്ഷെ ശ്രദ്ധല്ലാതെ എയ്തും അപ്പൊ പിന്നെ തെറ്റ് വരും വൃത്തി പോകും ഉം
ഉം കാരണല്ല വെറുതെ എഴുതും ഉം
ഉം നിങ്ങളെ മം ഒരൊക്കെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാ ഇപ്പൊ വലിയ മക്കളായാലല്ലേ
ആഹ് അത് കെ സീവിലല്ലേ എഴുതണ് കൊഴപ്പില്ല കെ സി വി എഴുതുമ്പോ നല്ല വൃത്തിയോ ഒറ്റ ഒറ്റായിട്ട് എഴുതുമ്പ മോള് അത് ഓൾക്കൊരു പണിയാ കെ സി വ് ആകുമ്പ കാണാൻ നല്ല വൃത്തിയ കെ സി ലെറ്ററില് എഴുതുമ്പഴ
ആഹ് അവര് പിന്ന ആദ്യം മുതലേ അങ്ങനെ നല്ല വൃത്തിയില് എഴുതി ശീലിച്ചിണ്ടാവുല്ലേ
ഉം ഉം
ഞാൻ ആദ്യം മുതലേ വരമക്കൂടെ വൃത്തിയില്‌ എഴുതണന്ന് പറഞ്ഞാണ്ട്. ക്ലിയർ ആക്കി കൊടുക്കും, പക്ഷെ ചെല ടൈമിൽ ഓന് തിരക്കുണ്ടാവുല്ലോ നമുക്ക് ഇൻക്ക് ഇപ്പോ ഫോണ് കാണണം ആഹ് ആഹ് അപ്പം വേഗം ഇങ്ങിട്ട് എഴുതുമ്പോ ഒന്നായിട്ട് എരപ്പാവും ഞാൻ എന്ത് ചെയ്യാ ഒര് ക്ക, മായിച്ചാണ്ട് പിന്നെയും എഴുതിപ്പിക്കും. ആഹ് ആഹ് ഉം അതന്നെ ഓരോ വാക്ക് കഴിഞ്ഞ് ഓരോ ഗ്യാപ്പ് ഇടണം.
ആഹ് അത് ചെയ്യൂല ചില കുട്ടികളെ ഇവളും ചെല സമയത്ത് കിഴ കെ സീ വ് എഴുത്‌ണില്ലെങ്കിൽ അങ്ങനെ എഴുതും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ഗ്യാപ്പ് ഇട്, ഇടണണ്ട് പക്ഷെ അത്ര പോരാ
പോരാ അത് പിന്നെ അയിന്റെ ഇടലേ ആഹ് കുറച്ചു ഉരുണ്ടിട്ട് എഴ്തണം വാക്കുകളൊക്കെ എഴുതുമ്പോ എന്നാലേ ആ ഒരു ഭംഗി ഉണ്ടാവു.
ആഹ്
ഞാൻ പറിം ടീച്ചർമാര് കെ, നമ്മള് അവിടുന്ന് ചെയ്തന്ന വർക്കൊക്കെ വേറെ കുട്ടികളെ ഫോട്ടോയും വിട്ട് തരണത് കാണാം. നോട്ടുക്കെ അപ്പോം ആഹ് പേരന്റ്സിന് കാണാൻ വേണ്ടി ഇന്നതാണ് എടുത്തത് എന്നുള്ളത് അപ്പോ ഞാൻ പറയും റിഷുനോട് എന്റെ മോനോട് പറെം അന്റെ ബുക്ക് എന്താ ഇങ്ങനെ എടുക്കാത്ത ചോയ്ച്ചും അത് കാ ഓൽത് നല്ല രസണ്ട് കാണാൻ ഓൽത് മനസ് അപ്പം ഇപ്പോ മനസ്സിലായോ അന്റെത് എന്താ തെറ്റ് എന്നുള്ളത് ഞാൻ അവന് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഇങ്ങനെ പറെം ആ ഇന്റെതും ഇഞ്ഞ് ടീച്ചർ നോക്കി തരും, ഞാൻ കാണിച്ച് തരണ്ട് എന്നൊക്കെ പറയും.
ആ അതെ ഓരോ അക്ഷരങ്ങളെ ഇവരെ എഴുതുമ്പോൾ ഒര ഒരക്ഷരത്തിന്റെ ആ സൈസ് സ് വലിപ്പാവില്ല മ
ആഹ് മറ്റേത് അതാണ് എന്റെ മോന്റെ പ്രശ്നം. മെയിനതാ പിന്നെ ചിഹ്നങ്ങൾ ഇടുമ്പോ, കുറച്ചൊരു അങ്ങനെ ഇങ്ങനെ
ആഹ് അതാണ് അതൊക്കെ നമ്മള് പറഞ്ഞ കൊടുക്കും പറഞ്ഞൊടുക്കുമ്പോ അവർക്ക് ദേഷ്യം വരാണ്. ഇപ്പം കെഴ്സിവിൽ എഴുതുമ്പോ കുഴപ്പമില്ല നല്ല ഹാൻഡ് റൈറ്റിങാ, ഒറ്റ ഒറ്റായിട്ട് എഴുതുമ്പോഴാണ് ഈ പ്രശ്നം വരുക, അപ്പോ ഞാൻ പറഞ്ഞ് കൊടുക്കും എല്ലാ അക്ഷരങ്ങളും ഒരു വലുപ്പത്തിൽ എഴുതാൻ ശ്രമിക്ക, അപ്പോ ഭംഗി ഉണ്ടാവും, ഇത് ഒന്ന് വലുതാണെങ്കി ഒന്ന് ചെറുതായിരിക്കും. ചെർതായിരിക്കും
അതന്നെ അത് പിന്നെ ഞാന് പറയാത്ത പ്രശ് ഞാൻ അ അടുത്തിരുന്ന് എഴുതുമ്പോൾ നല്ല ക്ലീനും നല്ല എഴുത്തും ആയിരിക്കും ഒരു തെറ്റ് വന്നാൽ വരെ റബ്ബ
പിന്നെ കുട്ടികള് ബുക്ക് പിടിക്കുന്നിടത്ത് പെൻസിൽ പിടിക്കുന്നിടത്ത്
ആഹ് അതൊക്കെ ശരിയാ ഞാനിപ്പോ മീഷോന്ന് ക്ലാസ് തുടങ്ങിയപ്പോ പിന്നെ വൺ ഫിഫ്റ്റിയോ എത്ര ആഹ് ടു ഹൺഡ്രഡറ്റെ ആയിണ്. ആ റേറ്റിനുള്ള ഒരു പെൻസിലിന്റെ ബോക്സ് ഒറ്റടിക്ക് വാങ്ങിയേക്കാ, നൂറ്റി അഴ്മ്പത് പെൻസില് നട്ട്രാജിന്റെ പക്ഷേ ആ നല്ല സാധനം കേട്ടോ.
ബുക്ക് നമ്മളൊക്കെ ഞാ എനിക്ക് പറഞ്ഞ് തരാനറില്ല, ഞമ്മളക്കെ ഞാനൊക്കെ ബുക്ക് ഇങ്ങനെയാണ് വെ എന്റെ മോള് ബുക്ക് ഇങ്ങനെ കുത്തനെ ഇങ്ങോട്ട് ലൈന് നമ്മളെ നേരായിട്ടാണ് അവള് വെക്ക.
ഏ അപ്പൊ നന്നാവോ എഴുതാന്.
എനിക്കറിയില്ല ഞാനാദ്യ അത് മാറ്റാൻ നോക്കി. അപ്പോളാണ് ഈ ഹൻഡ്റൈറ്റിംഗിൽ ഒരു മാറ്റം വരുന്നത് പക്ഷെ ഞാൻ ചെുപ്പത്തിലേ അത് മാറ്റാൻ നോക്കിട്ടുണ്ട് അവൾക്ക് കഴി ട്ടില്ല ഞാന് ആ ഞാൻ നമ്മ നമ്മള് പിടിക്കണ പോലെ ഇങ്ങട്ട് അങ്ങട്ട് വലത്തോട്ടാക്കിക്കാണ്ട് വര വരച്ചെടുത്താലൊക്കത് എഴുതാൻ കഴിണില്ല.
ന്നാ ങ്ങള് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കിട്ടോ ഓക്കെ.